ഓ
ഹലോ
ഹലോ എന്ത വിശേഷം
ആഹ് എന്തൊക്കെയാ വിശേഷങ്ങള്
എന്താ നല്ല വിശേഷം
കിടന്നോ
കെടന്നിട്ടില്ല ഇങ്ങനെക്കെ ഉണ്ട്
ഭക്ഷണം ഫുഡൊക്കെ കഴിച്ച് കെട്ക്കാനായിക്കണത് കുട്ടികളൊക്കെ
ആ കുട്ടി ഒള്ളു കുട്ടി ഉമ്മാൻ്റൊപ്പം കെടക്കണ്ട്
ആഹ് ആഹ് ആഹ്
ഉം
ആ കുട്ടിങ്ങളെ കൂടെ എടുക്കല് അമ്മേന്റെ കൂടെ എടുക്കല്
ഇല്ല ഇന്റെ കൂടത്തന്നെ കെടക്കല് ഇന്നോന് കയ്യ്നെ ചെറിയ ഒരു ചതവുണ്ട്
ആ എങ്ങനെ എന്ത് പറ്റി
എന്താ നല്ല മഴ ഈ ആഴ്ചാളൊക്കെ
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ അയിനാത്ത് ചെറിയൊരു തർക്കം സ്മാ പോലെയാണ് അപ്പൊ മഴ പെയ്തിട്ട് കോ- കോൺകീറ്റുട്ടീന് അത് പിന്നെ വേറെ കട്ടിണ്ട്
ആ ആ എന്നാലും വതക്കും എന്നാലും നല്ല ത്ണ്ടാവും
ആ പായല്ണ്ടായിട്ട്
ആ ആഹ്
അങ്ങനെ വയിക്കി വീണു മ് പക്ഷെ അവ
എന്ന് ഏ ചതവ് എന്നിട്ട് ചതവ്ണ്ട്ന്ന് പറയ കൊണ്ടോയപ്പോ
ചതവൊണ്ട് എക്സറെ എടുത്ത് നോക്കി ചതവൊണ്ട്
ഉം ഇനിത്ര റെസ്‌റ്റ് എടുക്കാൻ പറഞ്ഞിക്കണേ കൈ കെട്ടിക്കണാ
കൈയ്യ് ഷോൾഡറായി കാരണം ബാൻ്റേജൊന്നും ഇടാൻ പറ്റൂലല്ലോ
ആഹ് ആഹ് ആഹ്
നന്നെ ഒരു വള്ളിണ്ട് കഴ്ത്തിക്കൂടെ
ആഹ് ആഹ് ആഹ് ആഹ് ആയിട്ട് എന്നിട്ട്ണ്ടാവും
ഉം അധികം പണികളും കാര്യങ്ങളോന്നും ഒന്നും എടുക്കരുത് റെസ്റ്റെടുക്കാൻ വേണ്ടി
എടുത്താ പിന്നെ കൂടും ഞാ റെസ്റ്റ്ടുക്കണം അന്നേങ്കി തന്നെ മാറുള്ളൂ ഏതെ എന്തെങ്കിലൊന്ന് ആയാ പിന്നെ ഞമ്മളെ കാര്യങ്ങളൊക്കെ മൊടങ്ങി
ഉം ശരി പിന്നെ ഞാന് ന്റെ വീട്ടിലാണ് ന്റെ വീട്ടക്ക് വന്ന തീർന്നു അതിലാണ് സംഭവിച്ചത്
ആഹ്
പിന്നെ ഇവടെ ഉമ്മ
ആ ആയ് ശരി പ്പന്നിട്ട് ആ ഇങ്ങട്ട് വീട്ടിക്ക് വന്നാണല്ലേ അപ്പം കൊറ്ച്ചീസം നിക്കലിണ്ടോ വന്നാല്
ഹാ ഒരു പത്ത് പതിനഞ്ച് ഇരുവീസൊക്കെ നിക്കലിണ്ട്
നിക്കല്
ആഹ്
ഉം ഉം ഉം
ഉമ്മാനെ ഹെൽപെയ്യാന്ന് പറഞ്ഞ തൊടച്ചൊടുക്കലൊക്കേണ് പ്പൊ അത് ചെയ്യാൻ പറ്റും
ആഹ് ആഹ് ആഹ് ആഹ് വീട്ടില് ഇവടെ വീട്ടില് ആരൊക്കെ ഒണ്ട് ഇങ്ങളെ വീട്ടില്
എന്റെ വീട്ടില് രണ്ട് ദിവസേ മൂന്ന് ദുബായിലാണ് പിന്നെ ഉ കാക്കാന്റെ വൈഫുണ്ടായിരുന്നു ആള് ഇന്നലെ പോയി
ആഹ് ആഹ് ആഹ്.
കല്ല്യാണ ഇപ്പാതാ കഴിഞ്ഞ മാസേറ്റെ കഴിഞ്ഞത് മെയില്
ആഹ് ആഹ് ആഹ്.
ഉം ഉം പിന്നെ നിങ്ങളെ വീട്ടിൽ ആരക്കെള്ളത് കുട്ട്യോളാണ്?
ഇന്റെ വീട്ടില് ഞാനും ഹസ്സും മൂന്ന് കുട്ടികളും.
ആഹ് ഒറ്റക്ക് ഒരുവീടാണോ?
ആ ഒറ്റ വീടാ
ആഹ്.
കുട്ടികളൊക്കെ ചെറിയ ചെറിയോലാണ് മൂത്താൾക്ക് എട്ട് വയസ്സ് അയിന്റെ എളേൽക്ക് ആറ് വയസ്സ്
ആഹ് അതെ നീയും വീടിട്ത്ത് മാറിക്ക്ണ്ല്ലേ?
ആ എളത് ട്യൂൻസ് ആണ് അപ്പൊ ഇവർക്ക് രണ്ടാൾക്കും ആറ് വയസ്സായി.
ഉം.
ഉം അങ്ങനെ പോണ് ആറ് വയസ്സ്
കണ്ടാ ഒരേ പോലെ ഹേ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
കണ്ടാ ഒരേ പോലെ?
ആ ഒരേ പോലെയാണ് രണ്ടാളും ഒരേപൊലെ
മാറി പോവല്ണ്ടാ?
ഉം മാറി നമ്മക്ക് മാറൂല മറ്റേ പക്ഷേ ഇപ്പൊക്കെ കൊറെ. ക്കെ മാറി ആൾക്കാര് മാറി ചെറുപ്പത്തിലൊന്നും തീരെ മനസ്സിലാവൂലേനി ഇപ്പൊക്കെ കൊറെേ ഒരാള് ഒരു വേറെരു മുഖം മറ്റെ മറ്റരുമുഖം കയ് പക്ഷെഞമ്മക്ക് പെട്ടെന്ന് നമ്മക്ക് മനസ്സിലാവും പെട്ടെന്ന് അങ്ങട്ട് കാണുന്നോർക്ക് പെട്ടന്ന്ങ്ങ് മനസിലായി കാൻകയ്യുലന്നാ
ആദ്യേ ആദ്യായ്ട്ട്കാണുന്നോർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല
ആ പെട്ടെന്ന് മനസിലാക്ക ഇപ്പ ടീച്ചർ ഇപ്പോ സ്കൂള്ന്ന് ടീച്ചർന്നും ചോദിച്ചുല്ല ടീ പേര് ഷെയ്മ ഷെയ്മനെ വിളിച്ചല് നെയ്ഷ നെയ്ഷനെ വിളിച്ചല് ഷെയ്മ അപ്പൊ ടീച്ചർ പറയ ഇന്ക്ക് നിങ്ങളെ മനസ്സിലാവണെന്നെല്ല പറയലോ പിന്നെ രണ്ട് ആ പെൺകുട്ടികളാണ് രണ്ടാളും ഒരുപോലത്തെ ഡ്രസ്സ്ണ് ഇടല് എല്ലേ കാര്യങ്ങളും ഒരുപോലെയണെയ് ചെയ്യല്ല് അപ്പൊ പെട്ടെന്ന് ഇങ്ങട്ട് ഓളെ തന്നെ അതേ ഡ്രസ് ഇട്ട അളന്നെ അല്ലെ പിന്നെയും കണ് ണ്ടത്
ആഹ് അല്ലേ ബോയി ആൺകുട്ടികളെ പോലെഅല്ലല്ലോ പെൺകുട്ടിഓള്
അല്ല അല്ല അതന്നെ
ആഹ് അവര് വേറെല്ലേ?
ഇനിക്ക് മൂന്നും പെൺകുട്ടികളെന്നെണ് മൂത്തതും പെൺകുട്ടിന്നെ അവൾക്ക് എട്ട് വയസ്സ് അവള് ഇമ്പല അത്രേതന്നെ ഉള്ളൂ എല്ലാരും ഒരുപോലെ തന്നെയണ്
ആഹ് അല്ലേ പെൺകുട്ടിആള് ഈ പൊതുവേ ആൺകുട്ടിക്കള് ജീൻസ് ഇട്ണ്ടല്ലോ അവര് അടുപ്പ പ്പം ചിലോർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ പരസ്പരം അടുപ്പം ഒത്തൊരുമ ഒക്കെ പക്ഷെ പെൺകുട്ട്യോള് നല്ല ഒത്തൊരുമേലാവും.
ആ പൊൺകുട്ടിള് നല്ലഒത്തരിമേണ് കുഴപ്പമൊന്നുല്ല വീട്ടിൽ വലിയ അലമ്പും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പ കുട്ടികളല്ലേ ആഹ് കുട്ടികളല്ലേ പിന്നെപ്പോ ഓൾക്ക് മൂന്നാക്കും ഒരുപൊലത്തെ ഡ്രസ്സ് ഒരുപൊലത്തെ വള ഒ ഒക്കെ ഒരുപോലെ വേണം ഒരാൾക്ക് ഒരാൾക്ക് ഒന്നും എവിടെ ഒന്നും പാളാൻ പറ്റൂല ഒരാൾക്ക് ഒര്ചെരുപ്പ് ഉണ്ടെങ്കില് ആ ചെരുപ്പിന്റെ ആ കളർ ആ സെയ്പ്പന്നെ കിട്ടോള ഞമ്മ നമ്മൾ നടക്കണം
ഉം രണ്ട് പ്രസവും മൂന്ന് കുട്ടികളും അങ്ങനെ ആവുല്ലേ?
ആഹ് രണ്ട് പ്രസവം മൂന്ന് കുട്ടികള് ഫസ്റ്റ്ത്ത് പ്രസവം യെര്ന്നു. പിന്നത്തെ ഓപ്പറേഷൻ ആയിർന്നു ഓല് രണ്ടാളില്ലേ അയിനിങ്ങനെ ഏയമ പത്ത് മാസമായപ്പോ ബ്ലീഡിങ് വന്ന്കാണ്ട് പിന്നെ അത് നമുക്ക് ആ നിർത്താൻ പറ്റൂല ന്ന അപ്പ പിന്നെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത്
ആഹ്‌
അങ്ങനെണ് പോളിയാണ്
ചെറുതിലെ ആള് അവര് വളർന്ന് വര്ന്നതൊക്കെ കാണാൻ നല്ല രസാണ്
ആഹ് അതന്നെ ചെറുപ്പത്തില് അമ്മക്കൊർച്ച് ബുദ്ധിമുട്ടാണ്
ബുദ്ധിമുട്ടാവും പക്ഷെ നമുക്കതാലോയ്ക്കുമ്പോ നല്ല രസള്ളതാണെ
ല് പക്ഷേ ബുദ്ധിമുട്ടില്ലട്ടോ ഞാനിങ്ങനെ വിചാരിക്കും ഇങ്ങള് ബുദ്ധി ഞമ്മക്ക ആ രണ്ട് കുട്ടിയാള് ഒരുകുട്ടി ഒറ്റ കുട്ടിനെ നോക്ക്ണ്ട പ്രയാസേ വന്ന് ട്ടൊള്ളു ബുദ്ധിമുടട്ടെള്ളൂ ഒരു കുട്ടിനെ ഞമ്മള് എങ്ങനെ നോക്കണ് അദേ പോലെ ണരു ബുദ്ധിമുട്ടേ ണ്ടാവുള്ളു ഞമ്മക്ക് അങ്ങനെ അങ്ങനെ രണ്ടാളാവുമ്പോളേ അങ്ങൻത്ത ബുദ്ധിമുട്ടുകള് ഞമ്മക്ക് കോറയും ഞമ്മള് വിചാരിക്കല്ലോ ഇതിപ്പോ എങ്ങന രണ്ട്രണ്ണം ഒപ്പം ഒറങ്ങാന് ഞാല് എന്ത ചെയ്യാ രണ്ട്രണ്ണത്തിനൊപ്പം തിന്നാന് കൊടുക്കണ്ടെ ആ ഒന്ന് ആ ഒന്നൊരു പ്രയാസം അവരെ കൊണ്ടുണ്ടാവൂല്ല പിന്നിം മൂതാള കൊണ്ടാണ് അവള് അങ്ങന പിന്നിം എന്തിനും തുച്ചീലും കാര്യങ്ങളയിട്ട് ഇവരെക്കൊണ്ട് അങ്ങൻത്ത പ്രശ്നല്ല
ആ നമുക്ക് ശ്രങ്‌ത്തിൽ പഠചോൻ തരും
ഏഹ് ആഹ്
ശക്തി പടച്ചോൻ തരും
ആ അതന്നെ അതന്നെ ഇൻ ഇങ്ങനെ പോഹ്ണ്ട് ഏഹ്
നല്ലരസണലോയ്
നല്ല രസ അതെ തണേ അവരെയ്ക്ക അവർക്കൻസരിച്ച്ള്ള ഞമ്മള അങ്ങനെ കൊണ്ടടക്കാനൊക്കെ നല്ലതാണ് നീ പിന്നെക്കായെ കാണാനും ഇ എര്റ്റകുട്ട്യാളെ കാണുമ്പോ ഒരു താണല്ലോ ഒരെ മാതിരി കാണുമ്പോരുതാണ് എനിക്ക് ചെറുപ്പ് ആദ്യം കല്യാണം കഴിക്കുന്ന കല്യാണം കഴിച്ച ഒടനൊക്കെ എൻക്ക് എര്റ്റക്കുട്ട്യാൾക്കയ്നി ഭയങ്കര പൂതി അപ്പന്റെ ഹസ്സ് പറയും അന്റെ പൂതിഅങ്ങട്ട് തീർന്നല്ലോ
ട്ട്യല്ല മൂന്നെണ്ണണ്ട് ഒരേമാതിരി അഹ് അങ്ങനയി ഓഹ് കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണ്ണ്ട് അള്ളന്നല്ലേ ഇങ്ങക്ക് കയ്യ് രണ്ട് കയ്യും കാട്ടി സ്വീകരിക
ഉം
അത്രേള്ളൂ പിന്നെ വേറെന്തൊക്കെ ന്നിട്ട് മോനവിടെ കെട്ന്നോ മോനല്ലേ
ആഹ് മോന എറിയ മോന നാല് വയസ്സാവ്ണോള്ളു
ആ നാല് വയസാണള്ളൂല്ലേ ച്ചേ ചേർത്തീട്ടില്ലേ ചേർത്താനായിട്ട്ണ്ടാവൊള്ളുലെ
ഇല്ല ഇല്ല ചേർത്തിട്ടില്ല അടുത്ത വർഷം ചേർതൊള്ളു
ഉം ഉം ഉം ഉം അടുത്ത വർഷത്ത്ങ്ങക്ക് നാലരാവും
ഉം അതാണാള് വിര്പ്പിൽ കെട്ക്കാത്തത് പിന്നെ കുറച്ചൊ വല്ല്യ കുട്ട്യാളാണങ്കില് അവിടെ കിടക്കണോട്ത്ത് കിടക്കും ഇത് ഒർക്കം ശെരിയായില്ലെങ്കില്, അങ്ങട്ട് തിരിഞ്ഞ് ഇങ്ങട്ട് തിരിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഞമ്മളെ മേത്തന്നെ വന്ന് കേട്ക്കും
ആഹ് ആഹ് ആഹ് ആഹ ആഹ്
വിരിക്കാണത്തൊക്കെ വെർതവല്ലോ മം അന്റെ കുട്ട്യാളൊക്കെ ഒർങ്ങ്യ
ഇല്ല ഒറങ്ങിയിട്ടില്ല അസ്ണ്ട് അസിന്റെ കൂടെ അവിടെ കിടക്ക്ണ് ണ്ട് അവിടെ ഇക്ക്ണ്ട്
അലോ
ആരുഒർങ്ങീട്ടില്ല
ഭർത്താവ് നാട്ടിലുള്ള ആളാ
ഭർത്താവ് നാട്ടിലുള്ള ആളാണ് വടെ നാട്ടിൽ ജോലിയാ നിങ്ങൾതോ
ആഹ് ഇന്റാളും നാട്ട്ലെന്നെ
നാട്ടിൽ തന്നെയാണല്ലേ
ഉം ഇങ്ങള് ങ്ങളെ വീട്ട്ക്കൊക്കേ പോയിനില്ലേ!
ഏഹ് എന്റെ വീട്ടിക്കൊക്കെ പോവും എന്റെ വീട്ടിക്ക് എന്റെ വീ വീട്ട്ക്ക് അങ്ങനെ പൊതുവെ അങ്ങനെ പോവലില്ല എപ്ളേങ്കില് ഒക്കെ പോയിവര എന്നല്ലാതെ ഇവ്ടെ വീട്ടിൽ വെർ അടുത്ത വീട്ടിക്ക് അല്ലേ അപ്പം പിന്ന അങ്ങനെ വല്ലതെ പോയി നിക്ക് എപ്പോളെങ്കിലും വ്യാഴാഴിച്ച ഒക്കെ പോയിട്ട് അങ്ങനെ നിന്ന് വെള്ളിയാഴ്ച വരികാന്ന് അല്ലാതെ പിന്നെ ഉമ്മേന്നെ ഉള്ളൂ അപ്പൊ ഉമ്മ ഒന്നെങ്കി എന്റെ വീട്ടിലാവും അല്ലെങ്കി മറ്റോളെ വീട്ടിലാവും അവിടെ വേറെ വീട്ടിൽ ആരും ഇല്ല ഞങ്ങള് മൂന്ന് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിട്ട് അപ്പൊ പിന്നെ ഇമ്മാനെ ഒറ്റക്ക് നിർത്തലില്‌യാ അപ്പൊ ഉമ്മ ഉണ്ടെങ്കിലേ പോവുള്ളു അല്ലെങ്കി ഇമ്മ ഇവിടെ ആണെങ്കി ഞാൻ പോവില്ല മറ്റേ അനിയത്തീന്റെ കൂടെയാണെന്നുണ്ടെങ്കി പിന്നെ അനിയത്തീന്റെ അവിടെ പോയി വരും ഉമ്മാനെ കാണാന്
ആഹ്
ആഹ് അപ്പം പിന്നെ അങ്ങനെ വീട്ട് കീച്ചിട്ട് വല്ലാത് അങ്ങട്ട് ഏഹ്
ഉപ്പൂത്തില്ല്യേ
ഉപ്പ ഇല്ല ഉപ്പ മരിച്ച് ഉപ്പയില്ല അപ്പൊ അതാണ് ഉമ്മ ഒറ്റക്ക് ആയത്
ഉം ചെറുതിലേ മരിച്ചതാ അതോ വയ
അല്ലല്ല ഇപ്പം അടുത്ത് നാലു വർഷമായിട്ടുള്ളൂ മരിച്ചിട്ട്
ആഹ്
ഉപ്പ കൊറച്ച് പ്രായം ആയിട്ടാണ് മരിച്ചത് ഇമ്മാക്ക് കുറച്ചൂടെ പ്രായമായിക്കണ് പത്ത് എഴുപത് വയസ് ഫുഡ് കഴിച്ച്ണ് പിന്നേ ആൾക്ക് വയ്യ ആൾക്ക് തീരെ വയ്യ മൈഗ്രേനും മറ്റും അങ്ങനത്തൊക്കെ അസുഖങ്ങളായിട്ട് അപ്പൊ നമ്മക്ക് ഒറ്റക്ക് നിർത്താന് ഒരു സമാധാനല്ല അപ്പൊ ഇങ്ങോട്ടോ അങ്ങോട്ടൊക്കെ കൊണ്ട് ആഹ് അപ്പൊ പിന്നേ ഹസ് പറയും ഇങ്ങ ഇങ്ങോട്ട് കൊണ്ടിരുന്നാ പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങനെ നിക്കണ്ടല്ലോ പറയും അവിടെ പോയാലേ ഞമ്മ എല്ലേലും നമ്മള് ചെലവും കാര്യങ്ങളൊക്കെ നമ്മള് ഒറ്റക്ക് കൈകാര്യം ചെയ്യണം. അപ്പൊ പിന്നേ ഇങ്ങട്ട് കൊണ്ട് വന്നാ നമുക്ക് ആ ബുദ്ധിമുട്ടില്ല
ആഹ് നമക്കൊരു സമാധാനല്ലേ
ആഹ് അപ്പളേ നമ്മക്ക് സമാധാനം ആ നമ്മളെ കൂടെ നിക്കുമ്പം നമ്മക്ക് ഇനിയിപ്പം എന്തേലും വയ്യായിക ഉണ്ടായാലും നമ്മൾ കൂടെ ഉണ്ടാവുല്ലോ ഉം ഉം അതാണ് നല്ലത് പിന്നെ
കുട്ടികളൊക്കെ ഇപ്പം സ്കൂൾക്ക് എയ്ലാ പോവല് വണ്ടിലോ
ഏഹ്
എന്താ ചെറിയ മക്കളെ രണ്ടിലാണോ ഉം
ഈ ചെറിയ മക്കളെ
രണ്ടിലാണോ പഠിക്കണെ
അല്ലല്ല ഒന്നില് ഒന്നില്
ഒന്നോ
മറ്റോള് ര മൂന്നില് മൂത്തോള് മൂന്നില്
അതും ചെറിയ കുട്ടിയെന്നെല്ലേ
അതും ചെറുത് തന്നെയാണ് എല്ലാ എല്ലാരും ഒരു വലിപ്പാണ് ഒരേ പോലെ തന്നെയാണ്
കൗമാരത്തില് പക്ഷെ മൂത്ത കുട്ടിക്കാണെ ഒന്നൂടെ വ്യത്യാസം ഉണ്ടാവല്ലോ
ആഹ് അങ്ങയെഅത്രേ ഉള്ളു ചെറിയെരു വിറ്റ്യാസം മറ്റെ വിറ്റ്യാസം ഉണ്ട് അത്രേ ഉള്ളു
ഉം
ഉം മായി മൂത്താള് പിന്നെ വല്യോരു നീളല്ലാത്തൊരാളാണ് അപ്പൊ പിന്നെ നീളണ്ട്‌ ഇവരെക്കാട്ടിണ്ട് ക്ഷെന്നാലും ഉം തന്നെ ഇപ്പ പെട്ടെന്നണ് കാണുമ്പോ എല്ലാരും ഒരു പോലാണ് തോന്നും
ആഹ്
ഉം അങ്ങനേണ് പോണ് അൻത്തെ കുട്ട്യാളല്ലേ അങ്ങനേ വളരട്ടെ
ഉം
ഇപ്പത്തെയ് പ്പൊ ബുദ്ധിമുട്ടൊന്നുല്ലേയ് പ്പവരൊക്ക അവരെ കാര്യങ്ങള് ചെയ്യാനായീലേ, ബാത്റൂമിലായാലും ഡ്രസ്സിങ്ങിലായാലും അക്കെ അവര് സ്വയം ചെയ്യാനായില്ലേ ആറു വയസായില്ലേ പിന്നമ്മള് ന്നും കൂടി ഞമ്മളൊന്ന് പോയി സെറ്റ് ആക്കണ്ടി വരും അവര് ചെയ്താലും അവരെ കാട്ടലല്ലേ
ആഹ് മുടി നേരാക്കലൊക്ക്ണ്ട്
ആഹ് ഉം പിന്നെന്താ ന്നായിക്കോട്ടെ
ആഹ് ന്നാ ശരിന്നാ ആയിക്കോട്ടെ